ഹലോ..
ഹലോ
ആ കേൾക്കനില്ലേ! ചോറുണ്ട് ചോറു നിട്ട കിടക്കാണ്.
ഇപ്പ തന്നെ
ഇപ്പ തന്നെ കിടക്കാച്ചാ വെറുതെ കിടക്ക. കുട്ടിളെ ചെറു ചെറു. അറ അല്ല അവിടെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞുയോ
ആ ചോറൊക്കെ ആയിന് ഞാൻ തിന്നണ്‌ പക്ഷെ വേറെ ആരും തിന്നിട്ടില്ല
ഇവിടെ അങ്ങനെ തന്നെ ഫസ്റ്റ് ഞാനേ കഴിക്കുള്ളൂ എന്നിട്ട് ബാക്കി ഉള്ളോർ കഴിക്കൊള്ളൂ.
ആ ഞമ്മക്ക് വിശന്നാ പിന്നെ ഞമ്മൾ വേഗം ഒന്നും നോക്കൂല
ആ ഞാൻ ആദ്യം കു കുട്ടികൾ ഉണ്ടായ സമയത്തട്ടാ കുട്ടികൾ ഉണ്ടാവണുന്നതിന് മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുള്ളായിരുന്നു.
എന്താ കുട്ടിൾ കുട്ടികളായന് ശേഷം ഇവട അങ്ങനെ ഞങ്ങക്ക് ഞങ്ങക്കൊരു മെയിനാ എനിക്കും ഇളച്ചി ക്കും. ഞങ്ങളാദ്യം കഴിച്ചിട്ട് ബാക്കി എല്ലാവരും കഴിക്കതൊള്ളൂ അല്ല കുട്ടിളേഎ കരയിച്ചിട്ട്
ആ
അല്ല അപ്പൊ അവിടെ എ ങ്ങനെ എല്ലാരും ഒരുമിച്ച കഴിക്കൽ നി
ആഹ്, നമ്മക്ക് പിൻ ഓല് കൾച്ചാണെങ്കി വേണ്ട് തിന്ന
കേൾക്കണില്ലേ അ നക്ക്?
അല്ല
ഏ ഞാൻ വിചാരിച്ച് ആ എനൊക്കെ പറഞ്ഞപ്പോഴേ ഇനി കേൾക്കാഞ്ഞിട്ട്
ഇവിടെ ഞാനൊക്കെ വേഗം കിടക്കണി
അല്ല അപ്പൊ അവരെങ്ങനെ എല്ലാരും ഒരുമിചെല്ലേ കഴിക്ക
ആ ഒരുമിച്ച് വേഷകനിനുഅനുസരിച്ച് ഒക്കെ തിന്നു അങ്ങനെ- പിന്നേ എന്തായാലും ഒരു പത്തുമണിയൊക്കെ ആവണം മൂത്തച്ഛന് പോയോ? ഹലോ ഹലോ